ഹലോ
കേക്കണില്ലേ എന്തൊക്കെണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചോ
കേക്കണ വളരെ ചെറുതായിട്ടാ കേക്കണത്
എന്തൊക്കെയുണ്ട് ചായയൊക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ച് ചായക്ക് പുട്ടും പഴേനി അവിടെ എന്തേനി
അത് നല്ല കോമ്പിനേഷനാണ്
ഹലോ ഞാനേ പുറത്താ ഞാൻ ഒന്നകത്ത്ക്ക് നിക്കട്ടേട്ടോ ഭയങ്കര തീരേ സൗണ്ട് കേക്കണില്ല
മഴയുണ്ടീലെ
ഏഹ്
മയയുണ്ടീലേ
ആഹ് മഴേം കൂടെ
ആഹ് മയേന്റെ സൗണ്ട് ഇങ്ങനെ കേക്ക്ണ്ടേ. ആഹ് ഇപ്പോശെരി ഇവടേണ്ട് മയപ്പോവടെ ചോര്ന്നൊള്ളൂ ഞാപ്പൊ അകത്ത്
ആഹ് ഇന്നലേന്നിപ്പോ നല്ല മഴേ. മിനിയാന്നൊക്കെ വെയില്ലന്നേന്. ഇപ്പം കണ്ടിട്ട് മഴക്കാല ആയ പോലൊണ്ട് പക്ഷെ ഇത് വിശ്വസി ക്കാൻ പറ്റൂല്ല. ഈ മഴ ചെലേപ്പങ്ങ്ണ്ട് വെയിലാവും വെയിലായാ ഭയങ്കര ചൂടുവാണ്.
സ്ഥ മാറാണല്ലോ? ഇവിടെ രാവിലെ തൊട്ട് ഉച്ച വരെ മയേന്ന് ഇന്നലെ പിന്നെ ഉച്ചേന്റെ ശേഷം മഴ പെയ്തിട്ടില്ല. പിന്നേ ഇന്ന് രാവിലീം അതേ പോലത്തന്നെ മഴ.
അത് ശെരിയാണ് ഉം.
പിന്നെന്ന് ചായക്ക് എന്താ അപ്പേന്നു അപ്പം ചട്ട്ണി
ഉം
ഉം പിന്നെ പിന്നെ ഉച്ചക്കൊക്കെ ചിക്കൻണ്ട്. ചോറും അപ്പോ സാധാ ചോറുംണ്ട്. അവിടെ
ഞാനിപ്പോ തേങ്ങാച്ചോറും മുട്ടക്കറിയുംണ്ടാക്കി. മുട്ട ഏഹ് എളുപ്പ പണിയാ രണ്ടും രണ്ടും ഓരോ കുക്കറിലങ്ങ്ട്ണ്ടാക്കിയാണ്ട് വെച്ച്
കൈഞ്ഞില്ലന്നേ
ഉം പണിയന്നെ കഴിഞ്ഞ്. വെറുംചോറുണ്ടാക്കുമ്പോ കൊറേ ഒരു കറിയുണ്ടാക്കി ഒരുപ്പേരിയുണ്ടാക്കി ഒരു മീൻപൊ
ആഹ് അതെ.
ഉം ഇന്നാലോ മക്കളൊന്നും ഉപ്പേരിയും കൂട്ടൂല കറിയും കൂട്ടൂല ചെലപ്പോ മീനും കൂ ട്ടൂല്ലാ. ഓല് ഉപ്പും വെളിച്ചെണ്ണോക്കെ കൂട്ടിതിന്നും. നമ്മളിത് മെനക്കെട്ട് ഉണ്ടാക്കീട്ട് ഏഹ്
സിനിമ കാണോ?
ഫിലിമോ? ആഹ് കാണലുണ്ട്
ഉം, എങ്ങൻത്തെ
പക്ഷെ പുതിയതൊന്നും കണ്ടില്ലട്ടോ. ഇപ്പം നമ്മളെ ദൃശ്യം ത്രീയൊന്നും കണ്ടില്ല കാണാന് ഏഹ് ഞാന് തിയേറ്ററിലൊന്നും പോയി കാണലില്ല. ഫോണില് കേറി ടെലഗ്രാമിലൊക്കെ കാണല്ണ്ട്.
ഉം അത് നല്ല ചെലോര് നല്ല രസാണ് പറയിണ കേട്ടു. ലാസ്റ്റ് എന്തോ ക്ലൈമാക്സ് സായിട്ട് അങ്ങനെ സ്റ്റോപ്പീത് വെച്ചിക്കാണ്. ദൃശ്യം ഫോറിന് വാണ്ടീന്നൊക്കെ പറീണ കേട്ടു.
അയ്ശെരിയാ. എനിക്ക് ഭയങ്കര പൂതിണ്ട്. ഇതുവരെ ഓ ടി ടി റിലീസ് ആയിട്ടില്ലല്ലോ?
ആഹ്, പിന്നെ തിയേ ഇല്ല. തിയേറ്ററില് പോയി ഞാനും കാണണില്ല. ഞാൻ പിന്നെ കാര്യായിട്ട് ഈ സ്റ്റീലും ഫേസ്ബുക്കിലൊക്കങ്ങന്നെ ഷോട്ട് വരുമല്ലോ? അപ്പൊ അതങ്ങനെ കാണും. പിന്നെ അയിലമ്മക്ക് പറ്റി ഇഷ്ടായതാണ്ന്നുണ്ടെങ്കി യൂട്യൂബിലൊക്കെ സെർച്ചേയ്തോക്കി കാണും. അല്ലാതെ അങ്ങനെ കാണലില്ല.
ഞാനും അങ്ങനെ ഇങ്ങനെ ഈ കൊറെ ഫെയിമ് കേ ഇങ്ങനെ ഭയങ്കരെ ഏഹ് ഇത് പറയല്ലോ കൊറെങ്ങനെ ആൾക്കാരെല്ലാരും കൂടി പറയല്ലോ അത്രീം നല്ല അടിപൊളി ഫിലിമ്ന്നൊക്കെ. അങ്ങനെ പറയണത് ഞാന് ടെല ഗ്രാമിലൊക്കെ സെർച്ചെയ്താണ്ട് കാണൂട്ടോ. അല്ലാതെ എല്ലാ മൂവിയൊന്നും കാണൂല.
ആഹ്.
ഇപ്പോ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് മാസാ ട്ടൊള്ളു. കുട്ടിക്ക് അറുവത് സായിട്ടൊള്ളൂ. അപ്പൊ അതിന്റെ റസ്റ്റും കാര്യങ്ങള്വായിട്ട്
അധികം കാണേ?
എന്ത്?
കോമഡി ഇല്ലതാ അധികം കാണല്?
എൻക്ക് ഇൻക്കീ ഇൻവെസ്റ്റിക്കേഷൻ ഇല്ലേ ഈ
ആഹ് അങ്ങൻത്തെ. ഉം ഇൻക്കിന്നെ കോമടീനോടാണ് താല്പര്യം. പ്രണയേ ഇഷ്ടണ്ട്, കോമഡി ഇഷ്ടണ്ട്. ആഹ്
ഏഹ് അൻ അഞ്ചാം പാതിര അതൊക്കെ
അപ്പനെ ഇഷ്ടള്ള ആളാണെന്ന്ണ്ടെങ്കി ആ ദൃശ്യം ത്രീയൊക്കെ കാണാം. അതൊക്കെ ഒരു ഇൻവെസ്റ്റിക്കേഷൻ ആണല്ലോ
ആഹ് ആഹ് ആഹ് അങ്ങൻത്തൊക്കെ എൻക്ക് ഭയങ്കര ഇഷ്ടാണ് ആഹ് ദൃശ്യംത്രീയാ ദൃശ്യം ഓക്കെ ഇൻക്ക് ഭയങ്കര ഇഷ്ടാണ്. ഉം ഞാൻ അത് കഴി പോലീസ് ബന്ധപ്പെട്ടെ
ആഹ്
അങ്ങൻത്തെ ഫിലിംമാ ഇൻക്ക് കോമഡിയിലേറെ ഇഷ്ടം പിന്നെ കോമഡി പണ്ടത്തെ സി ഐ ഡി മൂസ അതൊക്കെ പത്തട്ട കണ്ടിട്ട്ണ്ടാവും പുലിവാൽ കല്യാണം സി ഐ ഡി മൂസ അതൊക്കെന്ന് പറഞ്ഞാ ഭയങ്കര ഇപ്പൊ അങ്ങൻത്തെ ഒരു ഫിലിം എറ്ങ്ങ്ണില്ലല്ലോ. ആഹ് ആഹ് ലെവലില്ള്ള മൂവീസ് പണ്ട് നമ്മള് ദിലീപ് ദിലീപിന്റെ ഫിലിം എന്ന് പറഞ്ഞാല് ഭയങ്കര ഒറ്റൊന്നും ചിരിക്കാല്ല ഇല്ലാത്ത ഇണ്ടാവൂല ലാസ്റ്റ് ഇപ്പൊ ആ കിംഗ് ലെയർ ഒക്കെ ഇണ്ടല്ലോ. അതൊന്നു കൊറേ ആയിട്ടൊന്നും ഇല്ലല്ലോ ഇന്നാലും ആഹ് ആയിണ് പക്ഷേ എന ദിലീപിൻ്റെ മൂവീന്ന് പറഞ്ഞാ എൻക്ക് ഭയങ്കര ഇഷ്ട എന്റെ ബെസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ടറും ദിലീപന്നേണ്. എന്തൊ ക്കെ പ്രശ്ന ഇണ്ടോ അതൊന്നും അല്ല. നമ്മള് എ ദിലീപ് ന്ന്‌ പറഞ്ഞ ആക്ടറെ ഇൻക്ക് ഭയങ്കര ഇഷ് ടാണ്. ഉം ഇങ്ങക്ക് അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ
ഇൻക്ക് മോഹൻലാലിനെയാണ് ഇഷ്ടം
മോഹൻലാലിനെല്ലേ. ഇൻക്ക് മോഹൻലാൽ ഞാൻ ബിഗ് ബോസ് ഒക്കെ സ്ഥിരം കാണ് ണ ആ ബിഗ് ബോസിന്റെ എല്ലാ സീസണും ഇതുവരെയും കണ്ട്ണ്.
ആണോ. ഞാൻ ആദ്യക്കെ കണ്ടീനി. ഇപ്പൊ ബിഗ്‌ബോസോന്നും കാണലില്ല. ഇപ്പൊ പിന്നെ ഫോണുള്ളോണ്ടേ നമുക്ക് ഫോണിലന്നെ കിട്ടെന്നെ
ആഹ് അപ്പൊ ഞാൻ ജിയോ ഹോട്ട്സ്റ്റാർ ഞാൻ ഫോൺ ഇവിടെ ടി വി ഒന്നുല്ല ഏഹ് ടി വി ഒന്നു ഇവിട ഇല്ല. ഫോണില്ലന്നെ എല്ലാം കാണ്ണല്ല്. ഫിലിമം ഒന്നും അതാണ് ഫിലിമൊക്കെ എറങ്ങ്ണ കിലോ മാത്രം കാണൊ അല്ലാതെ ഇവടെ ടി വി ഒന്നും ഹസ്ബൻഡിനും ടി വി ഒന്നും വാങ്ങി വെക്ക്ണ ഇഷ്ടല്ല.
അതെ
ഇന്റെ വീട്ടിലു താതെ ആഹ് ടി വി വാങ്ങ്ണേ ഇന്റെ ഇപ്പാക്ക് ഇഷ്ടല്ല അങ്ങനെ ടി വി വാങ്ങൂല ഫോണില്ണ്ടല്ലോ അപ്പൊ അമുക്ക് റീചാർജ് ചെയ്താല് ഫോണില് കിട്ടൊല്ലോ ഞാൻ ജിയോ ഹോട്ട്സ്റ്റാർ ഇപ്പം സീസൺ എയ്റ്റ് വര്ണ്ട്
ഉം ശെരി പന്തള്യക്കെ കാണല്ണ്ടൊ ഇപ്പൊ ലോകകപ്പിന്റെ സീസണെല്ലെ
എന്ത്
ലോകകപ്പിന്റെ കളി കാണല്ണ്ടോ
കളി ഞാൻ കളിക്ക് ഇൻക്ക് ആ അയിന് ഫ്രീ ആയിട്ട് കാണ ലിങ്കൊന്നും ഇൻക്ക് കിട്ടിട്ടില്ല ഞാനാ സൈൻഫ് സൈഡ്സ് സി ഫൈവോ ആഹ് ആപ്പ് ഒക്കെ ഡൗൺലോഡ്ക്ക ക്കിപ്പോ അയില് റിചാർജ് ചെയ്യണം കാണ് ണങ്കില്
ആഹ്
അപ്പൊ ഞാൻ കാണേല്ല പക്ഷെ ലൈവും ഇതൊക്കെ നോക്കും ചെലേപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെല ആൾക്കാര് ലൈവ് ഇട്ണ ഇണ്ട് ആഹ് ഇൻസ്റ്റെയ്ല് ലൈവ് ഇട്ണ്ട് അപ്പൊ ഇന്നലെ ഇപ്പോ എല്ലാരെ ഇതും നോക്കും. അർജന്റീനയ്ക്ക് ഇന്നലെ മൂന്ന് ഗോൾ അട്ച്ച് അറ്ന്ന് പോർച്ചുഗലിന് ഒന്നേ അടിച്ച്ട്ടൊള്ളൂ. ഒക്കെ ഇങ്ങനെ അറിം
ആഹ് ഞാനും അങ്ങനെ തന്നെ സ്റ്റാറ്റസ് ഒക്കെ കണ്ട് പോർച്ചുഗലല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഹലോ കേക്കിണില്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ